ആഹ് അപ്പൊ പോയ് കണ്ടാ
ആഹ് ഇപ്പോ ഓക്കെ ആയിട്ടൊ
ആഹ് ഇത്ര നേരം കട്ടായി പോവാർന്ന്. നേരത്തെ ഒരാള് വിളിച്ചിട്ട് കൊഴപ്പോന്നും ഇണ്ടായില്ലാർന്ന്
ഇവനെ ഞാന് എത്ര പ്രാവശ്യം വിളിച്ചതാ
പൂവാ കട്ട് ആയി ഞാൻ എടുക്കുമ്പോ കട്ട് ആയി പോണ് നല്ല വിശേഷം മൂണക്കെ കഴിഞ്ഞാ കഴിച്ചിട്ടില്ല ആണ ഫ്രീ ആയിട്ടല്ലേ ഫ്രീ ആയല്ലേ
ഉം ഉം രാവിലെ ഏഴ് മണി ആവുമ്പോത്തന് മു ചായേംകടി ചായകുടി കഴിഞ്ഞാ പിന്നെ ഒന്നും ഇല്യാല്ലൊ പിന്നെ വേഗം ഫുഡ് കഴിക്കും നേര ആവുമ്പോത്തനേ
ആഹ് വർക്കെയ്യൺ‌ണ്ടാ
ഇല്ല വീട്ടില് തന്നെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഒരു ഓൺലൈൻ ജോബ് ക്കായ്ട്ട് പോകുന്നു
ആഹ് ആഹ്
പൊറത്തൊന്നും പോയി ജോലി ചെയ്യാ ചോറിങ് ജോലി ചെയ്യാൻ താല്പര്യല്ല ഹസ്ബൻ്റിന്
ആഹ് ആഹ് കറിയാ
മീൻ കറിയും മീൻ പൊരിച്ചത് ഉപ്പേരിയും തൈര് പപ്പടം അതൊക്കെ തന്നെ
ആഹ് ആഹ് അത് മതില്ലൊ അതല്ല സ്പെഷ്യൽ ഞങ്ങക്ക് ചാള ചാള കറിവെച്ച് പൊരിച്ച്
ഉം ഉം ഉ
രാവിലെ എന്താറന്ന്
ബ പിഎസ് കറ വെച്ചത്
ആഹ ആഹ ഇനിപ്പൊ രാത്രിത്തേക്കും തന്നെ ചോറ്ന്നെയണ
ആഹ ഇതന്നെ ചെിലപ്പം ഇത്ണ്ട ചപ്പാത്തി കൊണ്ടുവരും മറ്റേ പാക്കെറ്റ്
പറ്റ് ആ ചുട്ട എടുക്ക ആഹ് കൊണ്ടുവന്ന് ചുട്ട് എടുക്കണ
ആഹ അതുകൊണ്ട് മീൻ മുളക് കെട്ടാതെ നല്ല ടേസ്റ്റാ
ആഹ
അതൊക്കെ രണ്ടാളുണ്ട് ഇ ഒരാക്കൊന്നില്ല പില്ല
ആഹ്
ഇന്നലെ മൊഹററ മുഹററ ആയതുകൊണ്ട് ഉം
ആഹ ഇന്നല വറന്നില്ല ആഹ് ആഹ
ബ ശ ഇ ഒന്നിനെ വാങ്ങിച്ചെത്തണ്ടല്ലെ അപ്പ അങ്ങനെ കാണർക്കുന്ന വത്തിനൊക്കെ കൊണ്ട
ആഹ
അ വീടുന്നാണ് ഇഷ്ടം ഇല്ല അതൊണ്ട്
ആഹ
നമ്മളെ വീട്ടില് അഥവാ അങ്ങനെ ഇണ്ടാവുന്ന ഒരു കാര്യം ഇത് എപ്പോഴും ഉണ്ടും
ആഹ്
അത് നമ്മള് പിന്നെ പക്കാളി ക ചറി സ്വയം ഇങ്ങനെ കൊക്ക വന്നൂ പിന്നെ നല്ലപോല ഒന്ന ശ്രധിച്ചാല്ണ്ടാവും
ആഹ് ആഹ്
വേറെൊന്നും പിന്നെ അങ്ങനെ കുടില്ല എന്തെന്നായ ഉം ഭയങ്കര മഴല്ലേ എന്ത് ചെയത വെയിലന്നാ വയില്
ഇവിടെ രാവിലെ മഴുണ്ടായിർരുന്നു ഇപ്പ മൂടിക്കെട്ട് പോലെ നിക്കാണ് തെളിയ അില്ല
തന്നെ എല്ലാം മഴ കേ വിട്ടാലും
ആഹ
അത് മ കതക്ക ഫത മടി ആയി
ആഹ അത്ന്നെ
ക്ക് ഭയങ്കര ഉ മ പെയ്താല നമ്മക്ക് നേര് കാണക്കുന്നു
ആഹ ഭയങ്കര ചൂടാാണ് ഇപ്പോഴും വെയില കളിഞ്ഞാ നല്ല ചൂട് മഴ പെയ്താലും ചൂടാണ്
മക്കളുണ്ടാ
ആഹ മക്കളൊക്കെ ഒരാൾക്ക് ഇന്ന് ക്ലാസ്സ് ഇണ്ട് ഇളയത് ഇവിടെ ഇണ്ട് മൂത്താള് പ്ലസ് ടു ഫുഡൊക്കെ കഴിച്ചിട്ടില്ല ഇക്ക വന്നിട്ടില്ലഞ്ഞ ഇക്ക വരുമ്പോ കഴ ിക്ക
പ നിശി മ
ആഹ് അങ്ങനെ വരുന്ന ഒന്നിച്ചിരുന്ന് കഴിക്കും രാവിലെ ഒന്നും പറ്റൂല രാവിലെ നേരത്തെ പോണാരരുന്നു പോയി കഴിഞ്ഞിട്ടേക്ക് കഴിക്കോൂ ആ ആഹ് പോവും
നേഞര വൈകിത്തത
ആഹ അവിടെന്താ ജോലി ഹസ്ബൻറിന്?
ഡ്രൈവറ
ആഹ ഇവിടെ ഡ്രൈവറാണ് ഡ്രൈവറ ആണ് എവിടൊണ് ഡ്രൈവറാണ് ആഹ!
അവിടെ പോയ പിന്നെ വൈകുന്നേരം കാടൻ അച്ച്ു കക്കാ
ആഹ! ആ വൈകുന്നേര രാത്രിയാല വരു എട്ട് മണി ക്ക വരു അപ്പൊ നേരത്തെ ഒരു ചിലപ്പോ വഴി വരും അങ്ങനെയൊക്കെ വെക്കേഷനൊക്കെ അങ്ങനെ ഇണ്ടായി
അത്യാശം കണ്ട് നേട്ട എടുക്കട്ട എടങ്ങറായിരുന്നു ഇപ്പോചൂടും മ ഗൂടി ശരി സാധല്ല എ എന്നിട്ട് അവർക്കും മതിായിക്കണം
പോയില്ല ദൂരോട്ടൊന്നും പോയില്ല
എ അ പോവത്തി കേസണ്ട് മവിനെണ്ട് മണ്ട്
ആഹ ഭയങ്കര ചൂടല്ലായിന്ന് സമയത്തൊക്കെ
എട പഴറ്റില്ല ഒപ്പ നമ്മടെ നമ്മളെ വീട്ടിൽ പോവുംവും ചെറ ചെറ വ വക്ക പറ
ആഹ ആഹ ആഹ് ആഹ ഞങ്ങളോ അൈപ്രാവശ്യം പോയൊന്നില്ല
കോഴിക്കോട് ബീച്ചൊക്കെ ഒന്ന് ഇറങ്ങിപ്പോ ഡക്ടൻ
ആഹ
എപ്പഴും പോോണ സ്ഥല മക്കൾക്ക് ശ അവിടെ പറ
ആഹ!
എവിടെ സ്ഥലം?
എവിടെ?
എതും സ്ഥലംന്ന് ശേഷണ്ട് പി ആഹ!
എറണാകുളം.
ആഹ! അപ്പൊ പിന്നെ എവിടെ പുറത്തൊക്കെ ബീച്ച് ഉണ്ടായിരിക്കുംല്ലെ
ആഹ! എവിടെ ബീച്ചൊക്കെ ഉണ്ട്.
ഉ നക്കൂടി ചട്ടണ്ട് എപ്പോഴും ഞങ്ങള് മുന്നിയാലി ബീച്ച് എങ്ങനെ കൊഴിക്കോട്‌ ബീച്ച്
ആ ആ ബീച്ചിലൊക്കെ പോയിട്ട്ങ്ങ രസല്ലേ ഉം
ഉം അവിടുത്തെ കാറ്റും കാറ്റും വണ്ട പോ വ പോവ വരുന്നുണ്ടോ
ആ അത് കൊഴപ്പമില്ല കാറ്റ് ഉ
കാറ്റും കൊണ്ടിരിക്കാലാ കവിടെ പോയി
ആഹ് അത്ന്നെ നല്ല രസാല്ലോ അവിടെ പോയിരിക്കേൻ ഉ ഹ! ഉം ആഹ! ആഹ സുഖം
ഉം ഉം ഉം മോട കെട്ടിക്കാൻ പ്രായായോ?
ഇല്ല ഇല്ല ഒമ്പത് ഒമ്പത ക്ലാസ്സില് പിഠിക്കുന്നത്
ആഹ ഒൻപതില്ല്ലേ ഇല്ല മോനാണ് മുത്തത് മോന് ഏഴിലും മോളി നാലിലും
ആഹ് രണ്ട് മക്കളല്ലേ
മ് മ് മ് രണ്ടളാ
ഹ് അവിടെങ്ങന പനി
ഇല്ലേ ഇപ്പൊ ഇപ്പോന്ന് വിട്ടറിഞെക്കണു ഇപ്പൊ കൊറചായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാതെന്നെ ഇങ്ങനെ പോകുന്നു എന്നാലും പനി അലർജി കുറച് പല അസുഖോക്കെ കേക്കുന്നു
ആഹ് ആഹ് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഡെങ്കിപ്പനിയായിട്ടും മഞ്ഞപ്പിത്തായിട്ടും ഒക്കെ മഴ പെയ്ത കാലാവസ്ഥയുടെ
വെള്ളം തിളപ്പി തിളപ്പിച്ചു കഴിഞ്ഞിട്ടാങ്ങോട്ട്
ആഹ് ഇവിടെ തിളപ്പിച്ച വെള്ളാണ് കുടിക്കുന്നത്
മക്കൾക്കൊന്നും തീരെ പറ്റി
ആഹ് ഇവിടതെ തിളപ്പിച്ചു വെച്ചേക്കും വന്നിട്ട് ഇതാ ചൂടാറുമ്പോ കുടിക്കും പച്ചവെള്ളോക്കെ ഒടട്ടും കുടിക്കാൻ പാടില്ലത്രേ പച്ചവെള്ളത്തിക്കൂടെയാണ് ഓരോ രോഗങ്ങളൊക്കെ വന്നത്
ഉമ് അങ്ങനെ അങ്ങത്തെ അങ്ങനത്തെ ച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല ഒരുപാട് വീട് വീട്ടിനടുത്തൊക്കെണ്ട് എന്റെ വീട്ടിൽ ഒക്കെ ഒണ്ട്
ഇവിടതെ ഞങ്ങൾക്കൂല്ല എന്റെ വീട്ടില് ഉണ്ട് അങ്ങനെ പോകുമ്പോക്കെ കൊണ്ടുവരും
ഇവിടെ തേങ്ങ ചക്ക അങ്ങനെ ഒന്നുല്ല്യ ഇവിടേം സ്ഥലത്ത് ഞങ്ങള് നിക്കുന്ന സ്ഥലത്ത് ട്ടാ അവിടെ ചിലപ്പാ ക്കെ ഉണ്ട്‌ കേയാണ് ന്റെ വീട്ടിപോമ്പോ ഉമ് ഉമ് എന്റെ വീട്ടിൽ പോകുമ്പോ കൊണ്ടുവരെല്ലാം
ആ ഇവിടെയോ അതെന്റെ വീട്ടിൽ പോമ്പോ അങ്ങനെ കൊണ്ടുവരും ഇവിടെയും കുറവാണ് ന്ന ന്തേലും നടാനുള്ള സ്ഥലോല്ല പ്രത്യേക വിരിച്ചേക്കണാ കാരണം സ്ഥലല്ല
അതെ അതെ അതെന്നെ ഇവിടെ ചെറിയ തണുപ്പാ നിങ്ങടെ ഫാമിലി ചെറുതാണോ ആ വീട്ടില്
ആഹ്
പിള്ളേരും ഹസ്ബൻഡും നിങ്ങളും മാത്രേ ഉള്ളൂ
ആ ആ ആ തറവാടാടുതുതന്നെയുണ്ട് തറവാടിന്റെ പുറകില ഞങ്ങള് പെര പണിതേ
അപ്പ മിക്ക വീട്ടിക്കാരും അങ്ങത്തന്നെ
ആ അപ്പൊ അങ്ങനെയാള്ളല്ലോ അല്ലാണ്ട് സ്ഥലം മേടിച്ചു പേര പണിയാൻ
മ് മ് ശരിയ നടക്കൂല എന്താ ന്ന് പറഞ്ഞാലും എല്ലാരും കൂടെ നിന്നിന കലോം ഇന്ന് ഇപ്പോ ഇല്ല
അതന്നെപ്പ മേടിച്ചു ആഹ് സ്ഥലം വരെ മേടി ക്കാനൊക്കെ പറ്റുള്ളു ഇപ്പ പണിയണങ്കിൽ നല്ല കാശാവുല്ലേ മേടിക്കലെങ്കിലും നല്ല പൈസ കൊടുക്കണോല്ലാ
ഉമ് നീ വാടകക്കാ
അല്ലല്ല ഞങ്ങള് പെര പണിത്
ഉമ് ഉമ് ഉമ് ചെറിയൊരു വീട് പ്പെടട്ടൊരുകവിടെയാണ് കുട്ടികളും വേറെ ആരുവില്ല
ആഹ മഴ മണ്ടാ
ആഹ വാപ്പല്ല ഇമ്മണ്ട് ഉ ശരിായിരു തങ്
ആഹ
ഇത്ര നേരം വൈകോ ഫുഡ ഫുഡക്കെ കഴിക്കാൻ
ഫുഡ് രണ്ട് മണി രണ്ടു മണിയവുമ്പോത്തിനു കഴിക്കും അതിന് അപ്പുറം പോക്കില്ല
അയ് ശരി
ഉം
വൈന്നാരം ഞാൻ സ്പെഷ്യല് ഒന്നും ഉണ്ടാക്കത്തില്ല അത്ത് ബേക്കറിനോട അല്ലെ വലിയ താല്പര്യം പൊ എന്തേലുമൊക്കെ ഒരു സ്പെഷ്യൽഉണ്ടാകുമ്പോ പറി കേക്കോ എന്തെങ്കിലൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാക്കും
ആഹ ആഹ ഇപ്പ എല്ലാം ഫോണിൽ നോക്കിയാ കാണാലാ
വീട്ടില് സാധനം ഇണ്ടായാൽ മതി അപ്പ
ആഹ
നിങ്ങള് ഇണ്ടാക്കാറുണ്ടോ
എവിടെ ഉണ്ടാക്കല് കുറവാണ് നോമ്പിന് ക്കങ്ങനെ ഉണ്ടാക്കും പിന്നെ കഴുമ്പോ പിന്നെ മടിയാണ് പിന്നെ അങ്ങെനൊന്നും
ഉ ആ നോമ്പിനു പിന്നെ അത് ഇല്ലാതെ പ പറ്റൂലല്ലോ മക്കൾ എടുക്കണന്നുണ്ടങ്കിൽ ഉ അതൊരു ലേശെങ്കിലും വേണം
ആഹ അത് തന്നെ ആഹ അപ്പൊ അങ്ങനെ കടെന്നൊന്നും വങ്ങിക്കില്ല അപ്പ ഇണ്ടാ പിന്നെ അത് കഴിയുമ്പോ പിന്നെ മടിയാണ് ഉണ്ടാക്കാൻ സാധനം ഉണ്ടായാലും ഉണ്ട ഭയങ്കര മണ്ടിയാ
നോമ്പണ്ടായിരുന്നായിരിക്കുംല്ലെ
ഇന്നലെ മിനിഞ്ഞാന്നും ഉണ്ടായിരുന്നു
ഉം ഉം ഇല്ല ഞാനിങ്ങനെ പ്രെഗ്നന്റ് ആണല്ലോഞാൻ എടുത്തിട്ടില്ല
ആഹ എത്ര മാസായി
ഒമ്പതായി
അതാ
ഉ ആ പിന്നെ ഞാൻ ഇട്ത്തിട്ടില്ല വെറ ആദ്യേ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ചൂടാണ്
ആഹ അദെന്നെ അങ്ങനെയുള്ള സമയത്ത് എടുക്കേണ്ട കാര്യല്ലല്ലോ സുന്നത്ത് നോമ്പ് അല്ലേ കൊയപ്പല്ലല്ലോ ആ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ആഹ എടുക്കാൻ പാടില്ലല്ലോ
അ
ആഹ അതന്നെ അത് കൊഴപ്പന്നുല്ല ന്നാ ശരി ഓക്കെ
ആഹ എന്നാ ശരി ശരി